ഹലോ കേൾക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട് പത്ത് മിനിറ്റ് ആയതാണോ
ഇല്ല ഇല്ല എങ്ങനെയൊ കട്ടായി പോയി അറിയൂല റേഞ്ചിന്റെ എന്താ പ്രശ്നമായി
ആ അപ്പറത്തെ വീട്ടിലേ
ആ
ഇങ്ങനെ കഞ്ചാവ് അറിയോ ഒരു മ മറ്റേ ലഹരി ആ ചെടി വളർത്തിട്ട് ഇങ്ങനെ പോലീസൊക്കെ വന്നിരുന്നു ഇന്നല്ലേ ഇന്നലെല്ലാ മിഞ്ഞാനാ തോന്നുന്നു ഇത് പത്രത്തിലെ ക്ക് വന്നിരുന്നു വല്യൊരു ചെടി ഞാനവിടക്കാ വെള്ളം കോരാനൊക്കെ പോയിരുന്നേ ആ ചെടിമ്മേ ഞാൻ തൊട്ടിട്ടൊക്കെ ഇണ്ടേ
ഒരെണ്ണം പറിച്ചൂടാരുന്നാ
അല്ലേ ഇന്നലെ ഇപ്പോ പോലീസ് വന്ന് ചെടി നല്ല വല്ല്യ ചെടി ചെടിയാണ് അതാണ് ഇത്ര കഞ്ചാവിന്റെ ചെടി
ആഹ് എന്നിട്ട് പുള്ളി ആരാ പുള്ളിക്കാരനാണോ
ആഹ് പുള്ളിക്കാരൻ
ഉമ് കൊണ്ടോയോ ഓനെ
ആഹ് കൊണ്ടോപോയി പിന്നെപ്പോ ഇന്നലെ തന്നെ ഇങ്ങോട്ട് ന്നെ കൂടന്നിരുന്നു എന്താന്ന അറിയില്ല
ഉമ്
ന്നിട്ട് പിന്നെയും കൊണ്ടോവ ചെയ്തെ
പുള്ളി ആഹ് ആഹ് പുള്ളിക്കാരെ പ്പ ന്നിട്ട് ജയിലാണോ ഞാൻ കെട്ടിട്ടോന്നില്ല ഇപ്പൊ ന്യൂസ് ഒന്നും അങ്ങനെ കേക്ക സമയം
ഓഹ് വീട്ടിലില്ല ജയിലിലാണോന്ന് അറിയില്ല ഇത് വളർത്തിയ എന്തണ്ടാവ
ആഹ് അത് ലഹരിയല്ലേ
ഓഹ് അത് ചെടിയല്ലേ പക്ഷെ
ഉമ്
പക്ഷെ അത് ചെടിയല്ലേ
ചെടിയാണ് പക്ഷെ അത് ലഹരിയാണ് അത് ഉപയോഗിക്കാൻ പാടില്ല പ്രകൃതി ഉമ് അത് വലിക്കുന്ന സാധനാണ് അതിങ്ങനെ എന്തൊക്കെ ആക്കിട്ട് വലിക്കുന്ന സാധനാ
ഏഹ് ആ എല വിലിക്കുന്നു എന്നോ നോണ പറയരുത് നിങ്ങൾ
അങ്ങനാണ് ആഹ് ഹലോ പറ വേറെന്താ
വേറെ എന്തൊക്കെയ വിശേഷം ഞാനിപ്പോ വീട്ടിന്ന് പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്ക
ഉം ഇമ്മക്കെ വീട് ഇമ്മ ഇങ്ങനെ വന്നിരിക്ക അടുത്ത് ഇമ്മ ഇങ്ങനെ അടുത്തിരിക്കുമ്പോ എന്തോ മാതിരി
അന്താ
എന്താറില്ല ഉമ്മങ്ങനെ നോക്കും ഞാൻ വർത്താനം പറയുമ്പോ
ഉമ്മ ആര ആരോടാ സംസാരിക്കുന്നത് നോക്കായിരിക്കും
ഞാൻ പർഞ് ഇന്റെ കാമുകനാണ് ഇന്നോട് ചോയ്ച്ചാ ഞാൻ പറയും ഇന്റെ കാമുകനാണ്ന്ന്
ഹസ്ബന്റിന്റെ വീട്ടിലാ? അടിപൊളി
ആഹ് എന്താ കാട്ട്ണ്?
ഞാന് ഇവടെണ്ട് വീട്ടില്ണ്ട് ഇങ്ങനെ ഇരിക്ക
ചെറിയ മഴ പെയ്യ്ന്ണ്ട്
ആ ഇവിടിം മഴയൊക്കെ പൊടിണ്ട് ചെർതായിട്ട് ഇങ്ങനെ തലിലൊക്കെ ഇങ്ങനെ കൊള്ള്ണ്ട്.
മഴ കൊണ്ടിട്ടാ നടക്ണ്
ഇങ്ങളോട് വർത്താനം പറയണ്ടേ?
കൊടഇല്ലേ?
കോടയൊക്കെ ഇണ്ട് പക്ഷേ ഈ കോടയൊക്കെ എടുത്താ മഴ കൊള്ളുന്ന ആ ഫീലങ്ങ് കിട്ടില്ലല്ലോ.
പനിച്ച് കിടക്കുമ്പോ അറിയും
ഉം പനിയൊന്നും വരില്ല എനിക്കങ്ങനെ
പനിയായി ആർക്കും വരൂല്ലേ?
ആഹ് ഒരു ഒച്ച കേക്കുന്നുണ്ടോ? തോ വെള്ളം ചാടുന്ന ഒച്ച കേക്കുന്നുണ്ടോ?
ഹേ
വെള്ളം ചാടുന്ന ഒച്ച കേക്കുന്നുണ്ടോ?
ഇല്ലോ
വെള്ളം ചാടുന്ന ഒച്ച കേക്ക്ന്നുണ്ടോ ചോദിക്ക ആഹ് ഇവിടെ അടുത്തൊരു വെള്ള ച്ചാട്ട ഇണ്ട് അയിന്റെ അട്ത്താണ് ഇപ്പ
ആഹ് അഹ് കൊർച്ചേര അവിടെ ഇണ്ടാവു നോക്കിര്ന്നു. ആഹ് ഇല്ലല്ല ആഹ് ചെറ്തായിട്ട് കേക്ക്ന്ന്ണ്ട്. ഉം ഇണ്ട് ആഹ് ഇണ്ട് ചെറ്തായിട്ട്.
ആഹ്
പിന്നെ റോഡ് സൈഡിലാണോ വീട്. വല്ല്യ വണ്ടിയൊക്കെ പോവ്ന്ന സ്ഥലആണോ? അതെ പോക്കറ്റ് റോഡോ?
ഇല്ല വെല്ല്യ വണ്ടി പറിയുമ്പോ കാറ് വെരും ലോറി വെല്ല്യ ലോറി. ണ്ടി ഒന്നും വെരില്ല. പിന്നെ അങ്ങനെ വഴി വണ്ടിളൊന്നും അങ്ങനെ വെര്ണ വഴിയല്ല.
ആ ഒര് ഉള്ളിലാണല്ലേ സ്ഥ
ആഹ്
എങ്ങനെ വീട എങ്ങനെ ഓടുട്ട വീടാ വാർപ്പിട്ട വീടോ?
ഇല്ല വാർപ്പ്ട്ട വീടാണ്. രണ്ട് നെലയാണ്.
ആഹ് ആഹ്. വീട്ടില് ആരെക്കെ ഇണ്ട് അവിടെ? ഹസ്ബന്റിന്റെ വീട്ടില്.
ഹസ്ബന്റിന്റെ വീട്ടില് ഉമ്മീ ഇപ്പീണ്ട്. ഉപ്പാന് പൊർ ത്തൊന്നു അങ്ങനെ എറങ്ങാൻ വെയ്ക്കൂല.
അഹ് എന്താ വയ്യാത്ത ആളാണോ?
ഉം വല്യ കുന്തോന്നും ഇല്ലെന്നാ. ഉം നിസ്കരിക്കാനൊന്നും പറ്റില്ല എന്ന വീട്ടിന്ന് പുറത്തു എറങ്ങൂല.
എന്താ എന്താ വയ്യാത്ത എന്ത്‌ പറ്റിയതാ? പ്രായത്തിന്റെണോ?
പ്രായം കൂടീട്ടങ്ങനെ
ഉം കഴിക്കൂല അതോ വാരി കൊടു
ഏഹ്
എണീറ്റ് ‌ ഫുഡ്ഡൊക്കെ കൊടു നമ്മള് കൊടുക്കണോ?
ഇല്ല ഫുഡ്ഡൊക്കെ കഴിക്കും അതിനൊന്നും കൊഴപ്പില്ല.
ഇം ഇഹ് ഇഹ് ഇഷ്ടപ്പെട്ട ഫുഡ്‌ എന്താ?
ഇഷ്ടപ്പെട്ട ഫുഡ്ഡ് അങ്ങനൊക്കെ ചോയ്ച്ചാ ഇപ്പ ഇഷ്ടപ്പെട്ട ഫുഡ്ഡ്
അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ എനിക്ക് ഈ മറ്റേ കൊഞ്ചൊക്കെയില്ലേ ഞാനീ കൊച്ചിയിലാവുമ്പോ കൊഞ്ച് ആഹ് കൊ കോഴിക്കോട് ഒരു വട്ടം പോയിരുന്നു അവിടൊരു ആദമിന്റെ ചായക്കടേണ്ട്. അ അവിടുന്ന് ഒരു വട്ടം കൊഞ്ചു കഴിച്ചു പിന്നെ ആഹ് ആ ചായക്കട എനിക്ക് പിന്നെയും ചായക്ക് പോവാൻ വേണ്ടി തോന്നിരുന്നു പക്ഷെ പിന്നെ പോവാനൊന്നും പറ്റിയില്ല.
ഒരു പ്രാവശ്യം കൂടി പോയി
ഉം പോണംന്നൊക്കെണ്ട്
ഉം കോഴിക്കോട് ആണ് വേറെ ലെവൽ
പോകണം പക്ഷെ ഇപ്പൊ പ ആരും ഇല്ലല്ലോ കൂടെ കൊണ്ടകാനും
അത് ശെരിയാണ് ഹസ്ബൻഡ് ഇനി എപ്പോഴാണ് വരുവ
ഹസ്ബൻഡ് ഇനിയിപ്പോ ഈ മാസം വെരിടാവണം
ഇന്നിപ്പോ ഇത്ര
പോയിട്ട് കൊറേ
ഇല്ല ഇപ്പൊ അടുത്ത് പോയിട്ടുള്ളോ അടുത്ത മാസം ഇന്ന്പ്പോ ഇരുപതിയൊമ്പതാംദി അല്ലെ
എന്താ ജോലി അവിടെ
അവിടെ ഹസ്ബൻഡിന് ഈ വണ്ടീലൊക്കെ ഓഡാന്ന് പറഞ് കേട്ടിട്ടുണ്ടോ
ആ വണ്ടി എന്തിന്റെ വണ്ടിയാ
ഈ മറ്റേ സ്നേ തിന്നാനൊക്കെ ഈ ഈ പിസാ
കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള സ അങ്ങനെയുള്ള സ ആ ബർഗർ പിസ
ആ ആ മന
ആ അയിന്റെ വണ്ടിയില്
ആ ആ ആ
ഓർ അവിടന്ന് തന്നെ വണ്ടിയൊക്കെ കൊടുക്കും
ഇപ്പൊ ആദ്യ അവിടെ തന്നെയ ആയിരുന്നു നിങ്ങളടെ കല്യാണത്തിന് മുന്നേ
ഇല്ല ആള് ഗൾഫിലായിരുന്നു ഇപ്പൊ പാനൊന്നും വെയ്യാത്തോണ്ടേ
ആ
ആ ഇപ്പൊ നാട്ടിൽ തന്നെയാണ് ഇങ്ങിപ്പോ പാനി വയ്യായിക്കെള്ളോണ്ടാണ് അത് കഴിഞ്ഞപ്പോ ആളവിടെ കൊഴപ്പമില്ല ഇരിക്കാന് ഇപ്പൊ കെട്ടിക്കുമ്പോ ഇന്നോട് ഗൾഫ്ക്കൊക്കെ കൊണ്ടോവാ എന്നൊക്കെ പറഞ്ഞിരുന്നു ഉപ്പാന് വയ്യാത്തോണ്ട് ഇവിടെ നിക്കാ
ആ അങ്ങ് ആ പെട്ടന്ന് ആ മനസിലായി സാഹചര്യം എന്തായാലും പെട്ടന്ന് മാറി
പിന്നപ്പോ എന്താ കാട്ടണ് ഹലോ
വെറുതേ ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാണ് അ പൊറത് ത്തൊക്കെ പോയിട്ടൊന്ന് ഫ്രണ്ട്സിനണ്ടേക്കൊന്ന് കറങ്ങി വരണം
ആ
ഒന്നാമത്തെതീ മഴയാകുമ്പയേ പൊറത്തെറങ്ങാൻ
ആ ഈ മഴക്കാലൊക്കെ ആവുമ്പോ എനിക്കീ കുളിക്കാനൊക്കെ നല്ല മടിയാ
ആ അത് ഒരുവിധം എല്ലാരും അങ്ങനെ തന്നെയാ എനിക്കും തണുത്തിട്ട് നിക്കാനാവില്ല രാവിലെയൊക്കെ പണ്ടൊക്കെ ഇസ്കൂളിൽ പോകുന്ന സമയത്ത് മയക്കാലത്തൊക്കെ മയയത്ത് കുളിക്കാനൊ
മം അതാണ് എനിക്കീ ഡ്രസ്സൊക് ക്കൂരി വെള്ളം മേത്തുക്കൂടി ഒഴിക്കുമ്പോ തന്നെ എന്തോ മാതിരി ഒരു ഫീലാ
ആ ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാലോ നമുക്ക് പിന്നെ പ്രശ്ന
ആ ആ
അത് പിന്നെ കൊറച്ച് കഴിഞ്ഞാല് നമുക്ക് പിന്നെ വീണ്ടും തണുക്കും
ഉം പിന്നെ തണുപ്പ് കൂടും
ആ തണുപ്പ് കൂടും അതിലും നല്ലത് നമ്മള്
സ തണുത്ത വെള്ളത്തിലു തന്നെ കുളിക്കുന്നതാ ഞാനാണേ ഇപ്പൊ കുളിച്ചിട്ട് രണ്ടുസായി
സോ
ഉം ഞാൻ ഡ്രെസ്സ് ഇങ്ങനെ മാറ്റുവേ ചെയ്യൂ
ഇല്ലതാ
ഈ കുളിക്കാന്ന് പറഞ്ഞാ ഭയങ്കര ചോറാണ്
ഏ അങ്ങനെയൊന്നുവില്ല ഞാനാ നോക്കാ ഡെയിലി കുളിക്കും
ഉം എനിക്ക് ഡെയിലി കുളിക്കാനാണ് ചെറിയൊരു മടിയൊക്കെയുണ്ട്
വേറെന്തു പറയുന്നു പാട്ടൊക്കെ പാടുവോ പാട്ടൊക്കെ ഇഷ്ടാണോ
പാട്ടൊന്നും എനിക്ക് പാടാനറിയില്ല
ഉം പാട്ട് പാടാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്തൊക്കെ
ഞാനുണ്ടല്ലോ
ഉം വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വീട്ടിലേക്ക് പോയോ ഇല്ല ഞാൻ പാ ഇല്ല ഞാൻ പാട്ട് പാടൂല്ല എനിക്ക് പാട്ട് കേൾക്കാൻ മാത്രേ അറിയൂ
ഓ പാട്ട് കേക്കാനിപ്പോ എനിക്കും അറിയാലോ
പാട്ടൊരാള് ഇങ്ങനെ അല്ലെങ്കില് ഈ പാട്ട് പാടുന്നത് ഒരു നല്ല പരിപാടിയാണ് പക്ഷെ പറയൂ കേട്ടിരിക്കാനാ ഒരു സുഖം
ആ അതാണിപ്പോ എന്റെയുംഅവസ്ഥ കേട്ടിരിക്കാനേ ഒരു സുഖെയൊള്ളു പാടിത്തരാനാണെങ്കി ആളും ഇല്ലല്ലോ
പാടി തരാനാരുഇല്ല ഇനിഹസ്ബന്റ് വിളിക്കുമ്പം പറയൂ എനിക്കൊരു പാട്ട് പാടിത്തരൂന്ന് അപ്പൊ ഹസ്ബന്റ് പാടി തരും
അയിന് ഇങ്ങള് എനിക്കൊരു പാട്ട്പാടി തരൂ ഹസ്ബന്റ് ഭയങ്കര ചൂടനാ
അതെന്താ
ഹസ്ബന്റ് ഭയങ്കര ചൂടായിട്ടൊള്ള മനുഷ്യനാ
അതൊക്കെ അങ്ങ് റെഡിയാവും എന്നാ ഞാന് അങ്ങട് വിളിക്കാം ഏ
ആ ഓക്കെ
ശെരി